ഹലോ.
ഹൽ സുഖാണോ?
സുഖാണ് എന്താണ്?
അവിടെക്കെന്താ വിശേഷം? ഇവിടെ നല്ലേന്നെ നിങ്ങളാട്യോ കാലാവസ്ഥയെല്ലാം എങ്ങനാ?
മഴ മൂടല.
എത്തേ?
മഴ മഴ മൂടി നിക്ക ഉം അതെല്ലേ.
ടെ വെയിലാന്നേ ഞാ പൊർത്തെല് തുണി ആർത്തി ഇട്ടിട്ട്ണ്ട്. അതോർ ഒണങ്ങി കിട്ട്യാ മത്യേന് എത്ര നാളായി ഇങ്ങൻത്തെര് കാലാവസ്ഥ കിട്ടിട്ട്.
അതന്നെണെയ്. ഒണങ്ങാനാണ് പാട് വാഷിംഗ് മെഷീൻ ഇണ്ടെങ്കി അറിഞ്ഞിറുന്നെല്ല്യപ്പൊ അത് കേടായോണ്ടാ
എവിടെയല്ലോവാന്ന് ആർത്തിയേർന്ന് ഇന്ന് ഉണങ്ങീനേ സമാധാനം കിട്ടുവി വേറെന്താ ഭക്ഷണം കഴ്ച്ചോ
ചപ്പാത്തിയന്നെ രാവിലെ നിങ്ങള്ടെ അവ്ടെ എന്താ ചപ്പാത്തിയേ ചപ്പാത്തി
ഞാൻ ഇന്ന് പഴം മുട്ടി ഇട്ടിട്ട് വാട്ടല് അറിയോ
ഇല്ല്യാ അതെങ്ങനെ
അതീ പഴം മുറിച്ചിടും നല്ല പഴുത്തതും പച്ചയല്ലാത്ത പഴം മുർച്ചിട്ടിട്ട് ഒരു വ പാപാത്രം വെക്കും പാത്രം വെച്ചിട്ട അയ്ല് പശു നെയ്യാ പൊതുവേ ഒഴിഴിക്കേണ്ടേ ഞാ സൺഫ്ലവർ ഓയാലാ ഒയിച്ചീനീ ആഹ് നേന്ത്രപഴം ആ ഭർത്താവിനീ പശു നെയ്യ് കൊഴ്പ്പ് വേണ്ടന്നുള്ള ഞാൻ സൺഫ്ലവർ ഓയില് ഒഴിച്ച് എന്നിട്ട് അത് ഒഴിച്ചിട്ട് പഴം ഇടും പഴം ഇട്ടിട്ട് നല്ലോണ്ണം എളക്കും. അത് വേകുന്നവരെ അടിയത്താണ്ട് എളക്കി എളക്കി എട്ത്തിട്ട് അതില് കൊർച്ച് പഞ്ചസാരി ഇടും
ഉം
ആവശ്യത്തിനുള്ള പഞ്ചസാര ഇടും ആ പഞ്ചസാര ഇട്ടഴിഞ്ഞാല് ആദ്യം നല്ലണ ഇളക്കും എളക്കി കഴിഞ്ഞിട്ട് ആ മു പഴത്തിനനുസർച്ചുള്ള മുട്ടയ്ൽ ഒട്ച്ചിട്ട് ഇടും അങ്ങനെയ അടച്ചിട്ടിട്ടാവവാ പടക്കൂ ആ പൊട്ടിച്ചിട്ടിടൂ
ആഹ് ആഹ് ആഹ്
ഓട്ടിച്ചിട്ടിട്ട് അങ്ങനെ നല്ലണ ഇളക്കികയിന്ന അയ്ന് നമ്മളെ നമ്മളേല് ഭയങ്കര ഇതിങ്ങളൊന്നും ഇതാക്കലില്ല കുട്ടികൾക്ക് നല്ല സാധനല്ലേ ഈ കുട്ടിയാൾക്ക് വിദ്യാലയത്തിലെല്ലും കൊടുക്കാൻ പറ്റുന്നലും സ ഇതാണ്
ഇണ്ടാക്കി നോക്കിട്ട് ല്ല ഇണ്ടാക്കി
ഒരിക്കെ ഇണ്ടാക്കി നോക്കിക്കോ പശു നെയ്യിട്ടാ മതി കുട്ടികൾക്ക് കൊടുക്കുമ്പോ
നല്ലം കഷ്ണം കഷ്ണായിട്ട അരിയ
ആ ചെറുങ്ങന കായ്പോളാന്ന് പറയുന്നകേട്ടീനോ അതുപോലത്തെ തരത്തില് ചെറുമാതിരി നിങ്ങള് ഉപ്പേരില്ലേ ഉപ്പേരിന്റെ ടൈപ്പില് കളയാ പകുതിയാക്കിട്ട് അങ്ങനെയൊ രു മുറിയാക്കാന് നല്ല രസാണ് അതിന് അധികം എല്ലാർ ക്കുന്ന സംഭവല്ലേ നമ്മള് കല്യാണ എന്ത് ഇങ്ങനെ വാട്ടാനി വാട്ടൽ നമ്മള് വാ അവലും വാട്ടുന്ന പോലെ നിങ്ങള് ഉപ്പേരി വാട്ടുന്ന പോലെ വാട്ടാനി
ഉം
എന്നിട്ട് നിങ്ങ വറവ് ഇടുന്ന പോലെ പഞ്ചസാര ഇടൂ എന്നിട്ട് വറ വിനിമകനോ അല്ല താങ്ക്യൊ നമ്മള മുട്ട ഒട്ച്ചിട്ടായ്ല് ഇടല് ഒഴിക്കല് എന്നിട്ട് വ തേ ആളക്കിനല്ലണം വറവിന് തേങ്ങ കാണുന്ന പോലെ
ഉം ഉം ഉം
നമ്മള് കല്യാണം കഴിഞ്ഞ പാട് പ്യാപ്പിളാർക്ക് ഇത് നിർബന്ധ
എന്താ അയ്ന്റെ പേരെന്താ
ഇതും പഴും മുട്ട് കായും മുട്ടിംവാട്ടിയത്
ഉം ഉം
നമ്മക്ക് കല്യാണം കഴിഞ്ഞ നിർബന്ധ ഇതാണ് പിയപ്പിള്ളാർക്ക് സ്ഥിരം കൊടുക്കണം. നാല്പ്പത് ദിവസം വരെ പാലും ഈ പഴും രാവിലെ എണീച്ചാല്
അതേ
പിന്നെ നീളത്തില് പഴം വാട്ടണം പിന്നെ എന്റെ മ കുട്ടികൾക്കിത് ഇത് തന്നെ തിന്ന്ട്ട് മട്ത്തോണ്ട് സാൻവിച്ചില് മുട്ടാംപ്ലേറ്റാക്കി മുട്ടാംപ്ലേറ്റാക്കിട്ട് റൊ അത് കഷ്ണം കഷ്ണം മുറിച്ചിട്ട് റൊട്ടീന്റെ നടുക്കി വെച്ചിട്ട് സാൻവി ചൂടാക്കിട്ട് കൊടുത്ത രണ്ടു ആക്കി അതുകൊണ്ട് ഇന്ന് ഭക്ഷണം ഇണ്ടാക്കിട്ടില്ല
ആഹ് ആഹ് ആഹ്
എനിക്ക് ടൈംമില്ലാത്ത പിന്നെ വൈകുന്ന ഉച്ചക്ക് മന്തിയാക്കണം ഞാൻ പറഞ്ഞ് വേം മന്തിയാക്കി നമുക്ക് തിന്നാം. ഞായറാഴ്ച അതെന്തും പ്രത്യേകതയാക്കിട്ടാക്കൂ ലീവല്ലേ എല്ലാർക്കും അതുകൊണ്ട് ഞാൻ ഇന്ന് മന്തിയാക്കാന്ന് വിചാരിച്ചിന്ന് കോയി ഇപ്പം കൊണ്ടുവരണം അത്ര ഭർത്താവ് പോന്നുണ്ട് ആ ഞായറാഴ്ചസം അനക്ക് സമയം കിട്ടേല്ല ഒരേ പണിയാ ഇണ്ടാവാ.
ഉം ഹും
പിന്നെ കൊറച്ച് ര്ന്നതാ പിന്നെ നിങ്ങളന്ന് ച പ്പാത്തിക്ക് എന്താ കറിയാക്കീന്?
മുട്ടകറി ച മുട്ടക്കറി
മുട്ടക്കറി മുട്ട പുഴുങ്ങിയിട്ടട്ടല്ലേ ഉടച്ചിട്ടാ
പുഴുങ്ങിട്ട് അഹ ഓ ഒടച്ചിട്ടും ഉണ്ടാക്കോ നിങ്ങള്
ആഹ് ഒടച്ചിട്ടാ ഞാൻ കൂടുതൽ കുട്ടികൾക്ക് വിദ്യാലയത്തിൽ പോവുമോ ഒടച്ചിട്ടാടാ അന്നാ അന്നേരംന്ന്ച്ച് അതിന്റെ മുട്ടന്റെ ടേസ്റ്റ് അതിന് വരൂലേ എന്റെ തക്കാളിക്കറി പോലായി പോവൂലേ തക്കാളിൻ്റെ ടേസ്റ്റ് അല്ലേ വരുക തക്കാളി കറിൻ്റെ മുട്ടേ മങ്ങനെ ഇട്ടാതി
അതെങ്ങനെ ഉണ്ടാക്കുക
അത് നിങ്ങള് ആക്കുന്ന പോലെതന്നെ കടുക് പൊട്ടിച്ചിട്ട് തക്കാളി ഉട്ടിയും ഉള്ളിയും വാട്ടീട്ട് മുളക് പൊടിയല്ലടാ
ഹും
ആയിട്ട് അതുപോലെ തന്നെ പക്ഷെ എങ്കില് ഇതി ലാസ്റ്റ് ആയിട്ട് ഒടി മുളൽ നല്ലാ തിളച്ച് പതക്കല്ലേ പതിച്ച് കഴിഞ്ഞാല്
ആഹ്
നമ്മൾ ഇതാക്കി കൊടുക്കുന്നത് ഏ മുട്ട ഒടച്ചിട്ടിട്ട് ഇതാ ഇളക്കൂല ഇളക്കി കഴിഞ്ഞാല് പൊടിപൊടി പോലെവും
ഉം
എളക്കാണ്ടേ ആ ആ ഒരു മുട്ട വലിങ്ങനെ തന്നെ നമ്മൾ ആ മുട്ട ആപ്ലേറ്റിക്കുന്ന പോലെ മൂടനെ തന്നെ കിട്ടും
പിന്നെ നിങ്ങള് വേറെ എന്തോന്ന് ഉണ്ടാക്കില്ലേ മു എന്താ മുട്ട മാലയോ എന്തോ ഉണ്ടാക്കില്ലേ
എളക്കാൻ പാടില്ല ഞമ്മ ആ തിളപ്പിച്ച് കഴിഞ്ഞാലേ ഒടച്ച് ഒഴിക്കാൻ പറ്റൂ എല്ലാ അന്റെ എളക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മള ആ മുട്ട വറവ് ഈ വറവിനല്ലാത്തത് തേങ്ങാ പോലെ ആയിപോവും അത് പാടില്ല.
ഉം ഉം മുട്ടമാല എന്തോ ഉണ്ടാക്കില്ലേ നിങ്ങൾ മുട്ടമാല
ആ മുട്ട മുട്ടമാലയാക്കൂം
അതുണ്ടാക്കാറുണ്ടാ
മുട്ട പിന്നെക്ക് മുട്ട ഞാൻ എല്ലാ ഭക്ഷണങ്ങളും ണ്ടാക്കും മഞ്ഞക്കളറും വള്ളിം വെവ്വേറെ വേർതിരിക്കണം. വേർതിരിച്ചിട്ട് ആ മഞ്ഞ മു ഇട്ട നല്ല ഒര് ഒര അംശം പോലും പാട പാടില്ല. അങ്ങനത്തെ തരത്തിൽ വെച്ചിട്ട് ഒരു കുപ്പിട്ക്കും ആ ഒരു കുപ്പിയില് അല്ലെങ്കിൽ നമ്മളെ ഈ ലിക്വിഡ്ല്ലേ പാത്രം തേക്ക്ന്നേ അത് നല്ലണ്ണം കഴുകിട്ട്ട്ട് വൃത്തിയാക്കിയിട്ട് അയിൽ ഞാനീ മുട്ട മഞ്ഞ മുട്ടയില്ലേ അത് ഒഴിച് കൊടുക്കൂ എന്നിട്ട് നമ്മുടെ ലേ ഒരു ഒന്നര ക്ലാസ്സ്‌ വെള്ളത്തിനു ഒരു ഗ്ലാസ്‌ പഞ്ചസാരടുത്ത് തെളപ്പിക്കണം നല്ലണം തെളപ്പിച്ചെയ്‌നാ ഈ പഞ്ചസാരന്റെ കച്ചറെല്ലാം മേലെ വന്ന് നിക്കും അയെല്ലാം എടുത്ത് കളയണം എടുത്ത് നല്ലണം തുള്ളിത്തുള്ളി പതക്കണം തുള്ളിത്തുള്ളി പത തച്ചാല് ഇതെടുത്തിട്ടിങ്ങനെ നമ്മള് ഈ മുറുക്കല് ഇതാക്കുന്നില്ലേ അതുപോലിങ്ങനെ ബീഷി കൊടുക്കണം ഭീഷുന്ന മോളെ ഞമ്മ പച്ചവെള്ളം കൊടിയും ചെയ്യണം.
ഉം ഉ ഉം.
എന്നിട്ട് വേം വേം ഇങ്ങനെ ഒരു കൊള്ളിയില്ലേ ഞമ്മ പപ്പടെല്ലാം കുത്തിയെടുക്കുന്ന കൊള്ളി.
ആ ആഹ് ആഹ് അതായത് മറ്റേ മാല നൈസാവണം
ആ നൈസാവണം ആ കുപ്പിയിലായാലേ നെയസാവൂ അതിന്റെ ഒരംശം ഒരു ആ മുട്ടന്റെ ഇത് കുമുകള പോലെ ഒരു കെട്ടി നിന്ന ഒരു തില്ലേ അയിനെ കവർ ചെയ്ത സംഭവം വെള്ള കളറ് അത് ഇണ്ടാകാൻ പാടില്ല അതെടുത്ത് കളയണം
ഉം ഉം.
അത് അരിപ്പാ ഞാൻ ഇപ്പ അടുത്ത് കണ്ടത് ന്ന് വെച്ചാ നമ്മളീ ഈ മഞ്ഞ മുട്ടതേച്ച് ഒരു അരിപ്പീലിട ഇട്ട് അരിപ്പന്റെ ഉള്ളിന്ന് പൊട്ടിച്ചഴിഞ്ഞ ഞമ്മൾ അരിഞ്ഞു പോ അന്നേരം ഈ വെള്ള പോലത്തെ ഈ പെട പോലത്തയെല്ലോ ബേറെ തന്നെ വരും അത് ഞമ്മളെ പിന്നാണ അറിയൂ.
പിന്നെ വേറെ എന്തോ ഒരു എന്താ ഉന്നക്കായി അത്ണ്ടാക്കലണ്ടാ
ആ ഉന്നക്കായി ആക്കും
നോമ്പ് നോമ്പ് വിഭവല്ലേ അത്.
ആവിയിൽ വേവിച്ചിട്ട് പഴം ഇഡലിച്ചമ്പിൽ വെള്ളം വെക്കും ഫസ്റ്റ് വെള്ളം വെച്ചിട്ട് അതിന്റെ മേലെ മ്മോ ഈ തോട്ടപാത്രം ഇല്ലേ ഇഡലിച്ചെമ്പിനുണ്ടാകുന്നേ തോട്ട തോട്ട ആറ്റ് വെക്കാം ആഹ് എന്നിട്ട് അത് വെച്ചിട്ട് പഴം തോൽ കളഞ്ഞിട്ട് അതിന്റെ മേലെ വെച്ചിട്ട് കുത്തീട്ട് നല്ലണം വേവിക്കും ബന്ത് പഴുത്ത പോലത്തെ
കാരണന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉം ഈ ഇതൊക്കെ തേങ്ങൊക്കെ ചെരകി ഇട്ടിട്ട്. ആഹ്
അധിക നാട്ടുകാറും തെങ്ങീൻ പഞ്ചസാരയയും അതിന്ടുള്ളിലിടുക ഇത് പക്ഷെ വേവി കുറച് കഴിഞ്ഞ ഞമ്മ ഉടക്കുവല്ലോ ഉടച്ചെല്ലും കഴിഞ്ഞിട്ട് ഓരോരുത്തര് ഇത് ഈ നൂൽപ്പൂട്ട് ണ്ടാക്കുന്ന പാത്രംല്ലേ
ഉം നൂൽപുട്ട്ണ്ടാക്കണത്.
വെച്ചിട്ട് അവലും ഒടക്കല്. പക്ഷെ ഞാൻആദ്യമായിട്ടാ കേട്ട് ഞാ അതറിയുന്നില്ല നഞമ്മളൊടെ ഓക്കേ ക്ലാസ് എടുത്തിട്ട് അങ്ങനെ ഉടച്ചഴിഞ്ഞ ഞ അധിക നാട്ടുകാറും ഇതാപോലും പഞ്ചസ് താരിയും തേങ്ങയും ഏലക്കായയും മുന്തിരില്ലാവൂല പക്ഷെ നമ്മളീ നാട്ടിന്ന് ഇട്ട് ട്ടാ നമ്മളെ കളിയാക്കും. അത് പറ്റൂലാന്ന് പറയും. കളിയാക്കി വിടും തേങേ മുട്ടക്ക് പൈസിയില്ലാത്തോണ്ടാ നിങ്ങ തേങേട്ടീനന്ന് പറഞ്ഞിട്ടതാക്കും കണക്ക് ഇട മ്മക്ക് ആഹ അത് അല്ല ഒരു നാട്ടുകാർക്ക് മുട്ടപ്പം ട്ട് എന്താന്നറിയില്ല മുട്ടപ്പണ്ട് ഇതറിയോങ്ങക്ക്
ഇല്ല ഇല്ല അതറിയില്ല
മുട്ടീം പഞ്ച ഞമ്മൾ രണ്ട് മുട്ട എടുത്തിനയും ചെറിയ സ്പൂൺ പഞ്ചസാര ട പഞ്ചസാര ഇടണം പിന്നെ ഏലകായിട്ടിട്ട് പശു നെയ്ട്ട്ട്ട് നല്ലണം വറവ് പോലെ ആക്കാ ബറ് അതിങ്ങനെ എന്നിട്ട് ഈ പഴം ഉണ്ട പുട്ച്ചിട്ട് അമർത്തും അമർത്തിയിട്ടയിന്റെ നട് വെച്ചിട്ട് ഇങ്ങനെ ചൊർക്കല് ചൊറ് ന്നട്ട് നമ്മക്ക് കുറച് നേരം തണുപ്പികാൻ വെച്ചിട്ട് പൊരിച്ചെടുക്കലതാണ് ഉന്നക്കായിന്ന് പറീന്നത്
ഞ്ഞി ണ്ടാക്കി നോക്കാ
അത് പലതരത്തിലും ആക്കാ ഉണ്ട ആപ്പിൾ മോഡലിലാകാ അടമോഡൽലാകാ നമ്മളാ ആ റൗണ്ട് ഇതില് അതാ എളുപ്പം അടമോഡലാവുമ്പോ ഒരു പാ ഒരു പേക്കറ്റ്ടുക്കണം. അയിൻ്റെ മേലെ പരത്തണം ന്നിട്ട്ങ്ങനേ
ആ ചെറിയ ചെറിയ ബൗളുകളാക്കിയിട്ട് അങ്ങനിം പറ്റും അതാണ് ഞാൻ കഴിചേർക്കണന്ത് ഉം.
ങ്ങക്ക് ന്തെല്ലാം കടികളാകാ അത് നല്ലെ നല്ല ഴാവുമ്പോ നല്ല ടേ ന്നാലും അത് നല്ല രസാവുന്നില്ലേ. കായെല്ല് കായട നമ്മള് കായടാന്നാ പറയല് ഉന്നക്കായീന്നദീകാളും പറയും.
ഞങ്ങള അധികം ഈ ഉണ്ണിയപ്പം പിന്നെ എലയട
എനിക്കു ഭയങ്കരയുണ്ണിയപ്പയിഷ്ട്ടാണ്, ഉണ്ണിയപ്പം ശരിക്കും പറഞ്ഞാ എനക്ക് ശരിക്കും രണ്ട് മൂന്നോട്ട ആക്കിയിട്ട് എല്ലാർക്കും ഇഷ്ടായീനി പക്ഷെ വേ മർന്നോന്ന് ണ്ടാക്ന്നത്.
അത് നെയ്യില്ണ്ടാക്കി നോക്ക്
വെളിച്ചെണ്ണീലാ
ഉം ഉം നെയ്യില് നെയ്യില്
പശു നെയ്യാ
പശു ആ അതെ അതിൽ കൂടെ കൊറ്ച്ച് വെളിച്ചെണ്ണിം ഒഴിച്ചിട്ട് കുഴീലത് പാർന്നിട്ട്ണ്ടാക്കി നോക്കു നല്ല ടേസ്റ്റായിരിക്കും.
അന്നേരം വേം കൊളസ്ട്രോൾ കേറിയിട്ട് ബ്ലോക്ക് വെരീം ചെയ്യും
എപ്പളേലൊക്കെ ആവാന്ന് എന്നു ആണെങ്കിലാണ് കുഴപ്പൊ
അ അത് നല്ല ടേസ്റ്റാ
ഉം നല്ല ടേസ്റ്റാ
ഏഹ് എന്നാ ശരിയേ
ഓ ശരി